കേക്കുന്നുണ്ട് കേക്കുന്നുണ്ടോ
ണ്ട് കേക്ന്ന്ണ്ട് എന്താ ആണോ
ആഹ പ്രശ്നൊന്നുല്ല. റെയ്ഞ്ചിന് പ്രശ്നല്ല ആ
ഇല്ല ഇല്ല ആഹ ആ എന്തേന്നു മഴക്കെ ണ്ടോ
ഇപ്പ നേരത്തെ നല്ല മഴയായിരുന്നു ഇപ്പ മഴയൊന്നുംല്ല ഉ അവിടെയോ
മഴയന്നില്ല ഇവിടെയും നല്ല മഴയായിരുന്നു ഇപ്പൊ മാറി ഇങ്ങനെ തെളിഞ്ഞൊര അന്തരീക്ഷം
ആ ആാ ആാ എന്തായാലും ഇനി വൈകുന്നേരം ആവുമ്പക്കും നല്ല മഴ ണ്ടാവും ഹ് ഹ്
ആഹ് ഉണ്ടാവും ഹ് ഇപ്പം എന്താ പറയാ കാലം മാറിയാണല്ലോ മഴ പെയ്യുന്നത് എന്നെ പെയ്യണ്ടല്ലേ മറ്റത് സ്കൂളൊക്കെ ഓപ്പൺ ആവുന്ന സമയത്തല്ലായിരുന്നോ മഴ
ആഹ അതെ ഇപ്പൊ മഴ കൊറച്ച് എന്താ പറയാ ലേറ്റ് ആയിപ്പോയി അതെ ഉ
അല്ലേലും പ്പം കാലം തെറ്റി തെറ്റിയണല്ലോ ഓരോ കാലാവസ്ഥ മാറുന്നതും
അതെ അതെ ആഹ
ഉം ഫുഡ് നമ്മള് ഉണ്ടാക്കിയ എല്ലാം ചക്ക വേവിച്ചായിരുന്നു അത് കുറച്ച മുമ്പ് കഴിച്ച്
ആഹ് ഹാ ഹാ ഇവിടെ കഴിക്കണം ഉച്ചക്കത്ത് ഫുഡ് കഴിക്കണം പിന്നെ നമുക്കും ചക്കയാണ് വൈകുന്നേരത്തേക്ക് ചക്ക പുഴുക്കാണ്
ആണോ ആ ചൂടോടെ കഴിച്ചൂടാര്ന്നോ ചൂടോടെ കഴിക്കുമ്പോല്ലേ അതിനൊരു ടേസ്റ്റ്
അത് ണ്ടാക്കിട്ടില്ല ജസ്റ്റ് അരിഞ്ഞിട്ട് വെച്ചതേ ഉള്ളൂ ആ
അതെ ആ ഹ ഹ ഹാ
ആ പിന്നെ വിമാന
കറി
ചക്കക്ക് ആ അങ്ങനെ കറി യൊന്നുല്ല ചക്കപ്പുഴ പിന്നെ നമ്മള് ചമ്മന്തിയാണോ ഉപയോഗിക്ക
ആണല്ലേ ഹ ഹാ ഉ പിന്നെ
പിന്നെ ഉ വിമാനയാത്രത്തിൽ വിമാനയാത്ര പോവാൻ താല്പര്യംണ്ടോ
താല്പര്യംണ്ടോന്നു വിമന യാത്ര ഇഷ്ടല്ലാത്ത ആരെങ്കിലും ഉണ്ടോ മാഷേ
അതെ അതെ
അത്ര അല്ലെ ആഗ്രഹം മാത്രം മ് ഹ് ഹ്
പോ ആ പോവാന് ആഗ്രഹൊണ്ട് പക്ഷെങ്കില് അതിനുള്ള ഇത്ല്ല ആഹ പറ്റിട്ടില്ല അല്ലേ
ആഹ് അതെ ഉം പാസ്പോർട്ട്പൊല്യൂല ആ ഹുസ്ബൻഡ് വെളിയില ആഹ്
ഉ
അമ്മ പോവാൻ നിക്കുന്നു അബുദാബി
ഓ അപ്പൊ ഹസ്ബൻഡ് ഫ്ലൈറ്റ് കരിട്ട്ഉണ്ടേല്ല അഹ് അഹ് അഹ്
ഞാനും പറയും നമ്മള് വീരവാദമൊക്കെ അടിക്കും ഞാനും വരും ഒരിക്കൽ എന്നാണോ എന്നോ
കൂടെ അവിടെയാണല്ലോ അവർക്ക്
അവിടെ ജോലിയാണെങ്കിൽ ഇവിടെ മോനുണ്ട് അപ്പൊ അതിനേ കൂടെ അല്ലെങ്കിൽ നമ്മള് കൊണ്ടോവണ്ടേ അല്ലെങ്കിലും എനിക്ക് ചുമ്മാ ഇങ്ങനെ പോകുന്നതിനോട് താല്പര്യം ഇല്ല നമുക്കൊരു ജോലിയായിട്ട് പോകാൻ അങ്ങനെ ഇഷ്ട
അങ്ങനെല്ലെ
അങ്ങനെ അങ്ങനെ അപ്പൊ ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോ എക്സ്പീരിയൻസ് അത്ര ആയിട്ടില്ല അത് അതെനിക്ക് കംപ്ലീറ്റ് റ്റ് ചെയ്യാൻ പറ്റിയില്ല വർക്ക്‌
ആഹ് എന്തിന്റെ വർക്കായിരുന്നു
ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു
ഓഹോ ഓഹോ
ഉം അതെ അതെ അപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിനൊരു ആക്സിഡന്റ് പറ്റി ലീവിന് വന്നായിരുന്നു അപ്പൊ കാലിൽ കമ്പി കിടപ്പോണ്ട് അപ്പം പിന്നെ എനിക്ക് പോവാൻ പറ്റിയില്ല അതങ്ങ് വേണ്ടാന്ന് വെച്ചു
ഓ അങ്ങനെല്ലേ ആഹ് അല്ലാതെ ഇപ്പ നഴ്സിങ്ങിലല്ലേ നഴ്സിംഗ് ഒക്കെ നമ്മള് ഗൾഫിലൊക്കെ പോകുമ്പോ നല്ല വരുമാനല്ലേ കിട്ടുന്നത്
ാണ് പക്ഷെ നമുക്ക് എവിടെച്ചെന്നാലും എക്സ്പീരിയൻസ് ആണല്ലോ ചോദിക്കുന്നത് അത് മസ്റ്റ് ആണല്ലോ അപ്പൊ അതില്ല ഒരു മന്ത് പോലും വർക്ക് ചെയ്തില്ല അപ്പൊ പിന്നെ ആ ടച്ച്‌ അങ്ങ് വിട്ടു പോയിന്ന് തന്നെ പറയാം മാത്രല്ല നമ്മൾ അറിയാത്ത സ്ഥലം അറിയാത്ത ഭാഷ അങ്ങനെയൊക്കെയുള്ള ഒരു പേടി വീട്ടിന്ന് എപ്പോഴും പറയും എന്തെങ്കിലും ചെയ്ത് പോ പോ മോനെ നോക്കിക്കോളാംന്നൊക്കെ പക്ഷെ ഞാൻ അത്ര അങ്ങോട്ട് എന്താ പറയാ ചെലപ്പോ മോഹംതോന്നും റീൽലൊക്കെ കാണുമ്പോ ഭയങ്കര മോഹ പക്ഷെ റിയൽ ലൈഫില് പോകാനങ്ങോട്ട് പകുതി
ആഹ് അതെ അതെ എനിക്ക് ഇതുപോലെ തന്നെ ആഗ്രഹോണ്ട് പക്ഷെങ്കില് പോവാൻ പറ്റുന്നില്ല അതാന്ന് പോവണ എപ്പോഴെങ്കിലും പോവാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടാവും എന്ന് വിശ്വസി കിന്നു അമ്മമ്മ
ഒരു സമയം
പിന്നെന്താ
പിന്നെ ഓ
ചെറിയ ആളാണോ സംസാരിച്ചേ
ആഹ് ഇപ്പൊ സംസാരിച്ച എന്റെ മോനാണ് അവനിപ്പ അംഗൻവാടിയിലാണ് ആഹ്
ആഹ് ഇന്ന് പോവണ്ടേ
ഇന്ന് പനിയാ ഇന്നലെ തൊട്ടു പനിയായിരുന്നു ഇനി ഞാൻ വിചാരിച്ചു പിന്നെ തിങ്കളാഴ്ച
ആഹ് ആഹ്
ഉം
മഴ തുടങ്ങി പനിയും തുടങ്ങി
ആഹ് അതെ മഴ പെയ്യുമ്പക്കും പനിയും തുടങ്ങും
ഉം ഉം പിന്നെ അവിടെ വീട്ടിലൊക്കെ ഉണ്ടോ പുറത്തൊക്കെ ഉണ്ടോ
മാ എന്ത്‌?
വീട്ടിൽ ആരങ്കിലും ഉണ്ടോ പൊറത്ത് വിമാനയാത്രയൊക്കെ ചെയ്യൻ?.
ആഹ് വീട്ടില് അമ്മയാണ് ള്ളത്
ആഹ് ഹ ഹ അല്ല പൊറത്ത്? പൊറത്ത് മീൻസ് വിമാനയാത്രൊക്കെ ചെയ്തു പോകറുണ്ടോ? ആള്
യഹ് വീ വീട്ടില് ആഹ് ഹസ്ബൻഡ് അവിടെയായിരുന്നു ആദ്യം സൗദിയിലായിരുന്നു
അതെയ ആഹ് അന്ന് പോവാനുള്ള അവസരം കിട്ടിയില്ല?
ഇല്ല പോവാന് അവര് ഫാമിലി ആയിട്ട് ഒന്നും പോവാ പോകൻ പറ്റാത്തണ്ടല്ലോ അപ്പൊ ഫാമിലി ആയിട്ടൊന്നും പോവാൻ പറ്റൂല പിന്നേണങ്കില് എയർപോർട്ട് പോവും
ഹ് ഹ കൊണ്ട് വിടാൻ അങ്ങനെങ്കിലും വിമാനം കാണാല്ലോ പക്ഷെ ആദ്യക്കെ ഭയങ്കര രസായിരു ന്നേ എയർപോർട്ടിലൊക്കെ പോയി അതൊക്കെ കണാൻ പിന്നെ കണ്ട് ക ണ്ടിങ്ങെന്നെ ഇപ്പൊ ഒരു മടുപ്പ് ഇപ്പൊ അതിലുള്ളില് കേയറാനുള്ള മോഹം എന്നെങ്കിലും സബലമായമവായിരിക്കാം
പക്ഷെ പറ പോയ ആൾക്കാര് പറയുന്ന വെച്ചാല് ആദ്യം പോവുമ്പോ ആഹ് ഭയ ആദ്യം പോയപ്പോ ആഹ് കൊറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് രണ്ടാമത് പോകുമ്പോ വലിയ പ്ര പ്രശ്നന്നുല്ല
ഇല്ല ആഹ് അവര് അവര് അവർക്ക എക്സ്പീരിയൻസ് ആയല്ലോ ഒരു തവണ പോയി. അപ്പൊ ആ പേടിയൊക്കെ മാറി പിന്നെ എന്താ? പക്ഷെ ഇപ്പൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടല്ലോ പണ്ടൊക്കെ എന്താ പുറത്തു പോയൊന്ന് കൂടുതലും ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ആ ആൺ പുരുഷന്മാരല്ലായിരുന്നോ? പക്ഷെ ഇന്നിപ്പം എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാട് കൂടുതലും സ്ത്രീകളാന്ന് തോന്നു അതായത് ചെറുപ്പക്കാര് ജോലി പുറത്ത് ജോലി ചെയ്യുന്ന ഇല്ലേ അതൊരുപാട് മാ
നഴ്സിംങ് യിട്ടാണ് കൂടുതല് നഴ്സിംഗ് ജോലിയും അതുപോലെ തന്നെ ആഹ് അതെ അവരൊക്കെ പൊറത്താണ്
ണ്ട് പ്രായം ചെന്നവരും മറ്റേ ഈ കെയർ ടേക്കർ ആയിട്ടും
കെയർ ടേക്കർ ആയിട്ട് എന്റെ വീട്ടിന്റെ അടുത്തൊരു ചേച്ചിയിണ്ട് അവര് ഇവിടെ എല്ലാവരും അങ്ങ് ഗൾഫിലാണ് ഗൾഫില് അപ്പൊ മക്കളെ കല്യാണം കഴിഞ്ഞു. ആ വിട്ടു പിന്നെ അവരെ ഹസ് ബന്റ് ആദ്യ ഗൾഫിലായിരുന്നു ജോലി അപ്പൊ അവർക്കും ഒരു ജോലി റെഡിയാക്കി കൊടുത്ത് അവരിപ്പ അവിടെയാണ് കെയർ ടേക്കർ കുട്ടികളെ കെയർ ടേക്കർ ആയിട്ടാണ് അവരവിടെ ചെയ്യുന്നത്
അതെ അതെ നമ്മുക്ക് കഷ്ടപ്പെടൻ ഒരു മനസ്സുണ്ടെങ്കി അല്ലെങ്കിൽ നമുക്ക് ഒരാഗ്രഹം ഉണ്ടെങ്കി അത് എങ്ങനെ നേടിയെടുക്കാന്നുള്ള കാരണം അപ്പ എ നേരത്തെക്കെ എഡ്യൂക്കേഷൻ ഉള്ളവരായിരുന്നു കൂടുതലും പോകുന്നേ പക്ഷെ ഇപ്പം ഹൈ എഡ്യുക്കേഷൻ കുറവുള്ള അമ്മമാരെ അത്രയും വരില്ലേ ഹൗസ് കീപ്പിംഗ് അത്ര മോശള്ള പണിയൊന്നും ഇല്ല ന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ വീട്ടിൽ ചെയ്യുന്നില്ലേ നമ്മള് വീട്ടിൽ ചെയ്യുന്ന ജോലി തന്നെ അവരു പുറത്ത് ശമ്പളത്തോട കൂടി ചെയ്യുന്നന്നേ ഉള്ളൂ നമ്മള് വീട്ടി ശ് ശമ്പളം ഇല്ലാതെ ക് എന്താ ഹൗസ് കീപ്പിംഗ് പണി എടുക്കുന്നു അത് മാത്രം അത് വലിയ മോശ ന്നുള്ളതായിട്ട് എനിക്ക് തോന്നില്ല അല്ലേ എവിടെ ച്ച്മ്മ കഷ്ടപ്പെടണം അത്രേ ഉള്ളൂ. അതാ അങ്ങനെ എത്രയോ പേര് പോന്നുന്നു അപ്പൊ അവർക്കൊന്നും ഭാഷ അല്ലെങ്കിൽ വിദ്യാഭ്യാ പച്ച കുറവ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഇല്ലെന്നുള്ളതാ. എവിടെ പ്പൊയ ലും ജീവിക്കാൻ സ്ത്രീകൾ പഠിച്ചു എന്ത് ജോലിയും ചെയ്ത് മനായിട്ടുള്ള എന്ത് ജോലിയും ചെയ്യാനുള്ള
അല്ലാതെ നാട്ടിലിപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ജോലിയൊന്നും ഇല്ലാലോ അപ്പൊ അതിനും നല്ലൊരു പുറത്തു പോയിക്കഴിഞ്ഞാൽ പിന്നെ എ എനിക്ക് എന്റെ മോൻ വലുതാണെങ്കിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യായിരുന്നു പക്ഷെ മോൻ ചെറുതാണ് പിന്നെ അങ്ങനെയൊക്കെയാണ് ഉം
അഹാ ഹാ ഹ അപ്പൊ പോഴെ പറ്റില്ലല്ലോ ആള് ഇിച്ചിരി ആവാതെ അവരുടെ സുരക്ഷിതത്വം ഫാവി നമുക്ക് നോക്കണല്ലോ
ഉം അതെ അതെ
ഉം പിന്നെന്താ ഒരിക്കലും നമ്മുടെ മാവും പൂ ക്കും അന്നേരം നമുക്ക് വിമാനത്തി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാതെങ്കിലും പറക്കാം
അതെ
നമുക്ക് ട്രിവാൻഡ്രം ടു കൊച്ചി അങ്ങനെയൊക്കെ ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റുവല്ലോ നമ്മടെ കേരളത്തിലുള്ള ആ ഈ നേരത്തെ കണ്ടിട്ട് ട്ടില്ലേ ന്യൂസിലുണ്ടായിരുന്നു ഈ കുടുംബശ്രീൽ അമ്മമാരാണോ അമ്മമാരാണോ അതോ എനിക്ക് തോന്നി ഈ ഓർഫൺ അനാഥാലയത്തിലെ അമ്മമാരാണോ അങ്ങനെ കുടുംബശ്രീകാര് തൊഴിലുറപ്പ് അങ്ങനെ എന്തോ ഒരുതില് ആ അവരെ ഇങ്ങനെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലോട്ട് അത് അവരുടെ ഒരാ
ആ ആഹ ഹാ ആ അങ്ങനെ പോവാൻ പറ്റും നമ്മുക്ക് ഗൾഫിൽ മാത്രല്ലാണ്ട് നമുക്ക് നമ്മുടെ ആ ആ ചെറിയ ആ അത്രല്ലേ പൈസയും വേണ്ടു
വേണ്ടല്ലോ
ഇപ്പോഴത്തെ ബസ് ടിക്കറ്റിനെക്കാളും എനിക്ക് തോന്നുന്നത് മെച്ചം ഈ ഫ്ലൈറ്റ് കയറി പോകുന്നത് തന്നെയാണ്
അതെ അതെ ഉം ആഹ് ഇപ്പം പിന്നെ ബസ് യാത്രയും എന്താ പറഞ്ഞ പ്രിയദർശിനി പോലുള്ളതൊക്കെ വന്നിട്ടുണ്ടല്ലോ
ആഹ് അതുകൊണ്ട് പിന്നെ യാത്ര ഫുൾ യാത്ര തന്നെയാ ഇപ്പൊ ഇല്ല പോയിട്ടില്ല
പോയിട്ടില്ല ഞാനും പോയിട്ടില്ല സ്ഥിരം ജോലിക്ക് പോകുന്നവര് അതിനെ ആശ്രയിക്കുന്നു അപ്പം നമുക്ക് ഇപ്പോഴ സത്യം ഞാൻ എന്റെയൊക്കെ കാര്യം പറയാം ബസ്സിലൊക്കെ കേറാൻ മടിയാ അപ്പം സ്വന്തമായിട്ട് ഒരു എന്താ പറയാ വണ്ടി ഇല്ലാത്ത വീടുകൾ ചുരുക്കാണല്ലോ അപ്പൊ എല്ലാരും ഇവിടുന്ന് അ പ്പറത്തോട്ട് പോണമെങ്കിലും വണ്ടിയടെ പൊറത്ത് കേറിയേ പോകത്തുള്ളൂ
ഉം അതെ അതെ ആ
അങ്ങ് ബസിലൊക്കെ അതും ഈ പിള്ളേരെ ഒക്കെ കൊണ്ട് ഭയങ്കര പാടായിരിക്കും അവർടെ അന്നെ അവർ അതുവരെ വീ ട്ടിൽ ഓടിച്ചാടി നടക്കുന്നോരാ പക്ഷെ പൊറത്തിറങ്ങി കഴഞ്ഞ എടുക്കണം ഭയങ്കര നിർബന്ധങ്ങളായിരിക്കും ഉം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉം പിന്നെന്താ നമുക്ക് ഒരു ദിവസം വിമാനത്തെ കേറ അന്നേരം വിളിച്ചാൽ മതി ഞാന് കൂടി വരാം ഉം നമുക്ക് ഒന്നിച്ചങ്ങ് പോവാ അതെ നമുക്ക് ഒന്നിച്ചങ്ങ് പോവാ എങ്കി ശരി പിന്നെ വിളക്കാവേ ആ ഓക്കെ
ന്ന ആ ആമ്മ